ഹലോ
എന്തൊക്കെയ വിശേഷങ്ങളൊക്കെ
സുഖം തന്നെ എന്തൊക്കെയാ അവിടുത്തെ പാട് എന്ന് മയയുള്ള ദിവസാ തോന്ന്ണുല്ലേ
ഓ പറയാറുണ്ടോ പിന്നെ ഞാന് വിളിക്കണം വിചാരിച്ച് നമ്പർ വിളിച്ച്നോക്കിപ്പ നമ്പറ് കണ്ടില്ലായിരുന്നേ പിന്നെ ഇപ്പൊ അതില് സേവന ഇണ്ട് പക്ഷെ ഞാന് ശ്രദ്ദേപ്പെട്ടിട്ടില്ല നമ്പർ മാറീക്കാണെ ഫോണ് മാറിയപ്പോള്
ഡ്യൂപ്ലിക്കേറ്റെടുത്തതാണേ ആ നമ്പർ തന്നെ ആദ്യത്തെ ആ നമ്പറല്ലേ ഉള്ളത്
അതാണ് അ അല്ലെങ്കിലും അങ്ങനെത്തന്നെടുക്കണം അല്ലെൽ എല്ലാര് നമ്പറും പോവും നമ്മുക്ക് കൊറേ
ആ ഞാഎന്നിട്ട് ഇപ്പപ്പോയിങ്ങാട്ണ്ട് പുതിയതെട്ത്തുങ്ങാണ്ട് പോന്നതാണ് ഈ ബാങ്കിലും അവിടെവിടെക്കെ കൊടുക്കണ ഈ നമ്പറാ അല്ലെ
ആ അതോണ്ട് പിന്നെ നിർബന്ധാണേനു
ആഹ് ഇബല് പറഞ്ഞൂഞ്ഞോട് ആ സിമ്മങ്ങ്ണ്ടൊഴിവാക്കിയാമതിന്ന് നമ്മക്കിപ്പ നമ്മളാവശ്യത്തിന് എല്ലാര്ട്ത്തുള്ള നമ്പർ അതാ താണ്
അതാ നല്ലത് മറ്റേത് പറഞ്ഞാല് നമ്പർ മാറിക്കഴിഞ്ഞാ പിന്നെ ആരെ നമ്മുക്ക് വിളിച്ചാൽ കിട്ടൂലല്ലോ മറ്റേത് അവര്ത് ങ്ങനെ വിളിക്കുമ്പൊ നമ്മള് സേവാക്കിടാം
ആഹ് അതാ ഇപ്പംതന്നെ ഇപ്പൊ ആര് വിളിച്ചാലും ഇതറിയോന്നുല്ല സിമ്മ് പുതിയതല്ലേ ഇതിൽ സേവെയ്തുന്ന ഫേക്കാണ് പക്ഷെ പറഞ്ഞിട്ട് കര്യല്ല എന്നാലും പയനമ്പറ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കി വിളിച്ച്ണോൽക്ക്പ്പ പ്പ്ങ്ങ്ട്ട് വിളിച്ചാലോ ആ നമ്പറന്നെ കിട്ടുവല്ലോ
ഉം ഇതന്നെ നമ്മക്ക് ചിലരുടെ സൗണ്ട് കേൾക്കുമ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുംട്ട ഇന്ന ആളാണെന്ന് പക്ഷെ എന്താണ് നമ്പർ സേവ്ണ്ടെങ്ങെ ചിലരോട്ട് കളിപ്പിക്കുന്നോരുണ്ട് അപ്പ പിന്നെ മുഖം എട്ക്കും ഞമ്മള് പറയിലങ്ങ്ണ്ടേ ആ എന്താ വർത്താനം ങ്ങനെ വർത്താനം പറയുമ്പോ പിന്നെ അണ്ട് കൊടുത്താൻ കിട്ടൂല പടച്ചോനേ ഇപ്പരാവെച്ച്ട്ട്വരാ എന്ന ശെരിക്കി നമ്പർ ഇതിലണ്ട് പക്ഷെ ഞാൻ തെരഞ്ഞിട്ട് കാണണില്ല ഇതിന്ന് ഞാൻ ആവശ്യത്തില് വിളിക്കായിരുന്നു ഞാൻ എന്തേച്ചിട്ടാ വിളിച്ച എട്ക്കാത്ന്നാളഞ്ഞേ ഞാനിങ്ങനെ ഒരു എന്താണ് അച്ചാറിന്റെ ഒരിത് ചെയ്യ്ണ്ട്ട്ടാ ഞാൻ വിചാരിച്ചിന്ന് എന്താണ് അയില് നിങ്ങക്ക് കൂടണോ ചോദിക്കാൻവേണ്ടിട്ടായിരുന്നു ഇങ്ങന ഐറ്റങ്ങൾക്ക് നമ്മളിങ്ങനെ പരസ്യെട്ട് കൊടുത്താമതി
നമ്മുക്കവ്മന്നൊരു വരുമാനാവും ചെയ്യും വീട്ടിലിരിക്കുമ്പോ ഈ പെണ്ണ്ങ്ങക്ക് പുറത്തെറങ്ങിപ്പോയി പണി ക്കയ്ന് കുട്ട്യാളും മക്കളും പണിം കഴിഞ്ഞിട്ട് നേരല്ലല്ലോ
ഇല്ല എവിടെ നേരയ്നൊക്കെ
അപ്പൊ ഞാൻ വിചാരിക്കും നമ്മള് നമ്മള ഫോണിലുള്ളോർകൊക്കണ്ട് ഓലെ പരസ്യംണ്ട് വിട്ടുക കൊടുക്കുക ആ എന്നട്ട് ഞമ്മളട്ത്ത്ന്ന് ആരെങ്കിലും വേടിച്ചൂട്ടിക്കോളി അങ്ങനെ ഞമ്മളട്ത്തു കൂടി മേടിച്ചാല് ഞമ്മക്ക് അയാൾ ഒരു പൈസ തരും എത്രേണയാൾ എത്ര ശതമാനകണക്ക് ക്കക്കെ പറയണത് പക്ഷെ എനക്ക് അങ്ങനൊക്കെ പറഞ്ഞരാൻ എനിക്കറീല്ല എത്രേണെന്ന്
ആ് ഇനി നിങ്ങൾ ഇങ്ങക്കറിയ എനിക്ക ഇങ്ങനെ സ്റ്റാറ്റസിട്ടും കാണ്ട് വർക്ക് ചെയ്യാൻ എൻന്റെ മാപ്ലയയക്കു ആലെ ഞാന് ചെയ്തേന ഒരു പരസ്യത്തിന്റെമാതിരി ചെയ്തേന മൂപ്പരെ ഹൈഡെയ്ത് കാണ്ട് നമ്മുടെ നാട്ടി ണ്ടേനു ആ സമയത്ത് ൻ്റെ ഫോൺ എടുത്ത നോക്കീട്ട് ച്ച് നല്ലോണം ചീത്തട്ടി
അതൊൽക്കൂര് പോരാത്തരാണ് സംഭവം ചോല്പ്പൊക്കെ ഇഷ്ടണെന്നുണ്ടെങ്കില് ങ്ങക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്യണൊന്നുല്ല്യ ആർക്കെങ്കിലുംക്കെ ഗ്രൂപ്പ്ക്കൂടിങ്ങനെ പരസ്യട്ട് കൊടുത്ത് കാണ്ട് അങ്ങനും ചെയ്യാം നമ്മള ഫാമില ഗ്രൂപ്പിലക്കെട്ടാൽ ആൾക്കാര് വേടിക്കും ചെയ്യും
ആഹ്
നല്ല രസുള്ള ഓരോ അയ്ല് ബീഫ് ണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ എന്താണ് നെല്ലിക്ക ഉണ്ട് പിന്നെ കല്ല്മകായല്ലേ എരുന്ത് അങ്ങനത്തെ സാധനണ്ട് ചെമ്മീന്ണ്ട് ഉം ചെമ്മീന്ണ്ട് ഓഹ് ഞാ ഞാൻ എന്നിട്ട എന്താ കാട്ടിച്ചിട്ടാ നിക്ക ഇത്ങ്ങനെ ഫോട്ടോങ്ങനെ കാണ്മ്പോ നല്ല കണ്ണിനും കുളിർമ വരും ഞാൻ പറഞ്ഞ നെല്ലിക്കണ്ട ഒരു ഇത് വേട്ച്ചു
ഹ
ഓ് ന്താണ്ട് അയാള് പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് എത്തും ന്ന്റിഞ്ഞ ക്ക്ണ്. എത്തീട്ടില്ല ഞാൻ മേടിച്ച് ക്ക്ണെന്തായാലും നെല്ലിക്കൻ്റാവുമ്പോ നല്ല വിലൊന്നും ഇല്ലേനൂ മറ്റേക്ക നല്ല വില നയിപ്പുണ്ട്ട്ടാ മറ്റേത്
ൻക്കാപോവ്ത്തന്നെ നല്ല വിലയല്ലേ
ആഹ ചിക്കന് ഞമ്മക്ക് പൊറത്ത് മേടിക്കുമ്പോ പൈസ ഉണ്ട പിന്നപ്പം അത അങ്ങനെ ആയിക്കിട്ടണെ കുറച്ച് നയിപ്പെട്ക്കണല്ലോ ഒരിക്കൊക്കെ ചെയ്യണ്ടേ അങ്ങന നാകുമ്പോ കൊറെേ എണ്ണക്കെ ചെലവല്ലേ
ഇവിടെ ഞങ്ങളെ അയ്ലോക്കത്ത് താത്ത ഉണ്ടാക്കി ഇതേമാതിരി ബീഫ് അച്ചാറ് ന്റെ മക്കൾക്ക് ഗൾഫ്ക്ക് കൊടുത്തയ്ക്കാന് എത്രങ്ങാനും നേരം പാവന്ന് പണി എട്ക്കുംന്ന്ച്ച്ട്ടാ
അതന്നെ നൈപ്പിനനുസരിച്ചെന്നെക്കാര്പ്പോ ഐറ്റങ്ങൾ പൈസ പറയണത് പക്ഷെ നമ്മളത് പരിസ്യട്ടൊട്ത്താ നമുക്കൊരു പൈസട്ടല്ലോ വെച്ചിട്ട് അപ്പോ ഞാൻ ഇങ്ങക്ക് പൂതിണ്ടോ ന്താണ് ഞാൻ ന്നാള് ഇങ്ങള് ഇങ്ങെ ഇടക്കൊക്കെ സ്റ്റാറ്റസിട്ണ്ട അപ്പോ ഞാൻ വിചാരിച്ച് പിന്നെ അയിന് താല്പര്യം ഇണ്ടെങ്കില് ഇങ്ങള് ചെയ്തോട്ടണ്ടണ്ട് നിങ്ങക്കൊരു പത്തുർപ്യ കിട്ട്
ആഹ് എനിക്ക് ഇഷ്ട ഞാന് എനിക്കിഷ്ടാണേ നമക്കിപ്പ പെരേലിരുന്നാ എന്തെലൊക്കെ ചെയ്യാൻ പറ്റുണെ നല്ലതെ പുറത്തൊന്നും പോയി ന് ഏതായാലും ഇവലൊന്നും ചെയ്യാനയ്ക്കൂല അപ്പൊങ്ങനെ കരുതിനു പക്ഷേ ഞാ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാറ്റസ് ഞ അങ്ങനെ വെച്ചിട്ട് ന്നെ പുടിചതാണ് അയ്നാല് പിന്നെ ചൈനാ മതിയായിക്ക്ണു ഉം
ആഹ് അതന്നെയാണ് ഓല്ക്കിഷ്ടില്ലാതെ നമ്മള് എന്ത് ചെയ്തിട്ടും കാര്യല്ല അതുകൊണ്ട് നമ്മക്ക് തെകയുല്ല്യ
ഇല്ലേ പിന്നെ അതന്നല്ലേ ഒരു വട്ടം അങ്ങനെ പറഞ്ഞങ്ങാണ്ട് പോയത് പിന്ന ഇഞ്ഞിപ്പോ ഓലറിയാതെങ്ങനൊക്കെ ചെയ്തയ്ഞ്ഞാല് നമക്ക് നമ്മളോട് വിശ്വാസംണ്ടാവൂല്ല പിന്നെ മ്മള് ചതിച്ച മാരിയല്ലേ
അപ്പൊ അങ്ങെൻ തന്നെണ് അല്ല അതൊണ്ട് നമ്മുക്ക് പിന്നൊരു നസീബ് ണ്ടാവൂല്ലേ ഓല്ക് ഇഷ്ടല്ലാതെ നമ്മ
ചെയ്യല്ലേ ആഹ് അപ്പൊ ഞാൻ അത് കരുതീട്ടാണ് ഏതായാലും ഞാൻ ചോയ്ച്ചോക്കട്ടെ എന്നിട്ട് പറയട്ടില്ലേ പൈസ ഇതില് പൈസന്തേലും ഇറക്കെന്തെങ്കിലൊക്കെ വേണ മ്മള്
നമ്മളെ ഞാനിപ്പോ ആദ്യം ആദ്യം നമ്മള് മേടിക്കണം അങ്ങനെയുണ്ട് നമുക്ക് ഇഷ്ടുള്ളൊരണ്ണെന്ന് മെട്ച്ചാൽ മതി ആഹ് ന്നിട്ട് പിന്നെ നമ്മൾ ഇടും മ്പോ അതിനനുസരിച്ച് നമ്മക്ക് പൈസ കിട്ട അങ്ങനെ ണ്
ഉമ് ഇത് ഒന്നാമത് ഇങ്ങന സമ്മ ച്ച് അതെന്താ വച്ചാല് മറ്റേ ഞാൻ കൊറെ എണ്ണത്തിൽ കൂടിന്നു മറ്റേ എഫ് ത്രിന്റെ മീറ്റിങ്ങും കാര്യങ്ങളുംക്കെ കേട്ട്ക്ക് ണ് പിന്നെ പ്പ അതേമാതിരി ഹൈ റി ച്ചില് മൂവായിരർപ്യാ മുടക്കിക്ക് ണ് ഞാൻ മാപ്പള എത്രേ മുടക്കയിട്ടുള്ളൂ
ഉമ് ഞാൻ പിന്നെ പൈസ പരിപാടികൊന്നും അങ്ങനെ ഇണ്ടാവലില്ല
ഉമ് ആനാ ചേനറിനോട് കൂടിക്ക എന്നിട്ട് എന്നോട് ചോയ്ച്ച എവിടെയാ ആ മുവായിരം ചോയ്ച്ച യിന്നോട് ആഹ് ഇങ്ങനെ എന്തെലും ഇത് കാണുമ്പോ ചെയ്ച്ചപ്പെ ഞാൻ കൂടെട്ടേ ച്ച് പൈസ തരോ ഞാ കൂ ആദ്യം തന്ന മുവായിരം തിരിച്ചുണ്ട പറിം
ആഹ് അത് ശരിയാന്നെല്ലേ ഇനി എന്താണ് ന്നാ ഞ പിന്നെ ഞാന് എന്താണ് വേറെ ആരെങ്കിലൊക്കെ ഇങ്ങനെ നിങ്ങള അറിവിലരെങ്കിലൊക്കെ ഉണ്ടോ നിങ്ങളെ ആരെങ്കിലൊക്കെ ഇങ്ങനെ ചേ ചേരാൻ താല്പര്യള്ളര് ഉണ്ടോന്നാവേ ല്ലേ
ഞാൻ ചോദിച്ചോക്കട്ടെ ചോദിച്ചാപ്പ എല്ലാർക്കും ആവശ്യക്കാരനെക്കാരം ഒക്കെ ഇദ്ദേമാരി പേരെലിരുന്ന് ന്നാണ്ട് എന്തേലും എന്തലും കരുതി ഇരിക്കുന്നോലെന്നെ ല്ലേ
ആഹ് അങ്ങൻ തന്നെയാണ് നമ്മളൊക്കെപ്പ ഞാനൊക്കെ അങ്ങന കേറി തന്നെന്ന് അമ്മക്ക് ഈ ഒരു അഞ്ചുർപന്റെ കടല മുട്ടായി മെടിച്ചെണങ്കിലൊക്കെ മാപ്പാള്ള രോട്
ആഹ് അതന്നെ ഇതുപ്പോ ഞാൻ റയെ ഇബല് പൈസ തരായ്ട്ടോ നമ്മളെ നോക്കായ്ട്ടോ ഒന്നുല്ല എന്തെങ്കിലും ന്തെങ്കിലൊരു നമുക്ക് ഒരു പൂതിള്ളെ സാനം വാങ്ങുമ്പോ അമ്മക്ക് നൂറ് പേടി ആണ് പിന്നെ പൈസ ഇപ്പോ ചോയ്ച്ചാ പർന്നെ എന്താ പറഞ് കൊട്ക്ക അമ്മക്ക്ങ്ങനൊ വാങ്ങി തന്ന് പറയാൻ പറ്റോ എന്തെക്കാരം പ്പോ ഓല് കേര്താ അങ്ങനെ നൂറ് ചിന്തെ നോട്ട നമ്മളെ കൈജ്ജ്ല്ണ്ടെങ്കി നമുക്ക് ആഹ് ബോജാറില്ല
അതാണ് വേറെ ഒന്നിനും അല്ല ഒരു രസ്ത്തിന് ഒരു എന്റെ പുതിയാപ്പിള പറയും ഒരു മാഞ്ഞാളാണ് ഇങ്ങക് ഞാൻ മഞ്ഞാളം കൾച്ചാനാണെങ്കില് അര് തല്ലപ്പത്
ആഹ് ഞമ്മക്ക് നമ്മൾതല്ലേ ആരോടും വജ്നെ പറയണ്ട നമ്മുക്ക് പൂതിള്ളത് വാങ്ങി തിന്നാലോ
ആന്ന് ചെറിയ എമൗണ്ടാളെന്നെ ഒള്ളൂ അല്ലാതപ്പോ അയാള് പ്പ അയാളെ ആവശ്യങ്ങളും അയാൾക്ക് പിന്നെ എത്ര പ്പ് ഉണ്ടാവും അതോക്കെ കഴിഞ്ഞിട്ടോള്ളു ബാക്കില്ലെ ഇപ്പ നമുക്ക് തെരോള്ളു തോനെന്നും തരില്ലല്ലോ പ്രൊമോഷൻ പൈസല്ലേ കി അതാ പിന്നെ
ഞാന് എതായാലും ചോയ്ചോക്കിക്കോട്ടെ കൊറച്ച് ചീത്ത കേട്ടാലും ചെലപ്പം സമ്മയ്ച്ചും
ചെലപ്പോ ഒരുരിതിന് അന്ന പിന്നെ പോയതന്നെ ഉണ്ടാക്കാൻ പറ്റിയെങ്കി ഉണ്ടാക്കിക്കെ പറയാണെങ്കില്
ആആ അങ്ങനെയൊക്കാ നല്ലതെന്നു ഇപ്പൊ ചോദിച്ചോക്കട്ടെ പൈസ തോനെ മുടക്കണ്ട പിന്നെ ഇപ്പൊ മുട വെക്കാന പൈസൊക്കെ ഒരു അച്ചാർ കുപ്പി കിട്ടും എന്നൊക്കെ പറഞ്ഞോക്കട്ടെ
ഞാനി ഇവിടെ പറഞ്ഞീന്ന് നമ്മള ആദ്യം പൈസ മൊടകീനിൻ നമ്മുക്ക്ഒരു അച്ചാർ കിട്ടല്ലോണ് അപ്പൊ ഇടുത്തേക്ക ന്നെഇന്നോട് പറയേണ് ഏ നഞമ്മളിപ്പോഒരു രണ്ടിലോ നെല്ലിക്ക ഏറൽ ഒരു നൂറ്ുപ്പ്യ ഉണ്ടാവും എന്നിട്ട് പിന്നെ അയിനും മണ്ടി കണ്ട് അച്ചാർ വാങ്ങനിങ്ങൾ പോയ്ക്കണി ആവുട്ന്ന് പറിം ഇന്നോട്
ഉം ആയി ഈ നെല്ലിക്ക നുറുപ്പള്ളൂ പറഞ്ഞിട്ട് കാര്യല്ല ഐക്കുള്ള വെളുത്തു ത്തുള്ളി അച്ചാറുംപൊടി സുർക്ക പിന്നെ ബ ബ വാറ്റില ല പിന്നെ നമ്മള മെൻക്കട്ട സമയം
അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഉണ്ടാക്കിട്ട് അങ്ങനെ നന്നായില്ലെങ്കിലും അഹ് കാണാൻ നല്ല രസംുണ്ടോന്ന് പറഞ്ഞ കാണാനല്ലേ തിന്നട്ടിലല്ലോന്നറഞ്ഞു അപ്പൊ ചിലപ്പോ ഇങ്ങണ്ടാക്കിയതേക്കാരം ഐനികാറ്റി രസം ന്നൊക്കെ പറഞ്ഞ് കണ്ട് ഇന്നെ കൊറെ തൊക്കെയന്ന് എന്നിട്ട് ഞൻ ഞാൻ പറഞ്ഞഞ്രങ്ങ
സോപ്പിടാ പിന്നെ നമ്മള മാപ്പിളാ രെ കഴിഞ്ഞട്ടുള്ളോ അങ്ങത്തൊര്ത്തിനൊക്കെ എല്ലാത്തിനൊന്നും നമ്മ പറ്റില്ലെങ്കിലും പൈസ ചെലവാവുന്ന കാര്യത്തിൽ ത്തിന് വെ നമ്മളെ സോപ്പിട്ടുഓല്
പറയാനണ്ടോ ഒരു ഡ്രസ് എക്കണ വർത്താനൊക്കെ പറഞ്ഞല് ആ ഡ്രസ്സ് ട്ടാൽ എന്തൊരു രസംണ് അപ്പ നമ്മള്ളത്ത് ഇള്ള പയ തന്നെക്കാരം അയിട്ടാ ഭയങ്കരസ നമ്മള് കാണാൻ ഇപ്പൊ തന്ന പുതിയതൊന്നും ഇറക്കണ്ടല്ലോ നല്ല അതി ട്രിക്ക് ആണത് വേറെതൊന്നുല്ല ഇത നിങ്ങളായിട്ട അന്ന ഇവിടെ വില പോല പോറ ഞാൻ
ഉ ഇവിടെ പിന്നെ എനിക്ക അങ്ങനെ ഒന്നുമില്ലാട്ടോ എനിക്ക്ഞാൻ ഇപ്പൊ സർപ്രൈസ്ആയിട്ടെ കിട്ടും ഒരു പ്രാവശ്യമായിട്ട് ഉണ്ടായ ഇതെ മാതിരി പെരുന്നാൾ ക്ക് കുട്ടിൾക്കൊക്കെകൊടുത്തയച്ച ഇനു അപ അപ്പോ ഞാൻ കേട്ടു ഇക്കുറി ഡ്രസ് ഒന്നും വാങ്ങണ്ട അപ്പോണ്ട് വേറെ ഒരാള് ഇതാ കുട്ടി ക്കുള്ള ഡ്രസ്സാണ് അതു കൊണ്ട് പിന്നെ കൊടു കുട്ടിയൊക്കെട്ട ഡ്രസ്സ് കിട്ടല്ലോ ഇവിടെ ഏൽപ്പിച്ചാ പറഞ്ഞഞ്ഞ കൊടുന്ന് പൊട്ടിച്ച് നോക്കുമ്പോ മൂന്ന് ചുരിദാർ ആറ്
ഓ നല്ലത് സന്തോഷം
ഏ മൂന്ന് ടോപ്പും ഷോളും കൂടി വരുന്നെ പാന്റ് ഇല്ലാത്ത ടോപ്പും ഷോളും മൂന്നും ഒരേ പോലെ കളർ ചേഞ്ച് എന്റെ മൂത്തച്ചി പറഞ്ഞ അന്റെ ഒരു ഭാഗ്യം നോക്കാച്ചി ഡ്രസ്ന്നെ എടുക്കൂല്ലാന്നറിഞ്ഞിട്ട് അൻക്ക് മൂന്ന് കൂട്ടായിട്ട് ന്ന്േരന. കോര വന്നട്ട ഫോട്ടോട്ടടുോള പറഞ്ഞോട്
തോന എന്താണ് തോന വ ഇതൊന്നും വേണമെന്നില്ല നമുക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ സർപ്രൈസ്ന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അവിടെ
ആ അത് ഭയങ്കരതാ ഞാനിപ്പ അതന്നെ നാളെ എന്റെ മാപ്പിള ബർത്ത് ടേണ് ണ് റൂമിലുള്ള ചെറുക്കനെ വിളിച്ച് ഒരു കേക്കൊക്കെ വാങ്ങാനൊക്കെ പറഞ്ഞേക്കണ് അപ്പൊ ബർത്ത്ഡേ മുപ്പ ഞങ്ങളുടെ ബർത്ത് ഡേയും പിന്നെ വിവാഹ വാർഷിക മൊക്കെ ഒന്നിച്ച് ആറാം തീയതിയിലാണ് സാധാരണ ഞങ്ങൾ ഉണ്ടാക്കല് അങ്ങട്ട് വിഷയലൊക്കെ മുപ്പതാം തീയാണ് സർട്ടിഫിക്ക ലൊക്കെ ഇപ്പ ചക്ക മുപ്പതാം തീയതി ആണ് ഇത് നാളെക്കൊണ് ശരിയാക്കട്ടെ അ പോകു സുബൈറി ത പറഞ്ഞല്ലോ പിന്നെ എന്താണ് ബർത്ത്ഡേയും വെഡ്ഡിംഗാനസറിയും. കഴിഞ്ഞക്ക മൂപ്പ പറഞ്ഞല്ലോ അത് കഴിഞ്ക്ക്ണ് ഫിക്കറ്റിൽത് വരുന്നുയള്ളൂ ഞാന അതിന് സർപ്രൈസ് കൊടുക്കായിരുന്ന താ പ്രതീക്ഷിച്ചില്ലല്ലോ ന്നറിഞ്ഞ് ഞാന്
ആഹ എപ്പോഴും ഞമ്മള ഞെട്ടിച്ചാ പൊരളെടുക്കും ഞമ്മളൊന്ന് ഞെട്ടിച്ചാ
ഉം എന്റെ ബർത്ത്ഡേ പിന്നെ സർപ്രൈസ് ഒന്നും ഉണ്ടായില്ല ഞാൻ തന്നെ സ പൈസക്ക നി കേക്കണ്ടലി എ ഞാൻ
ആറാം തീയതി എട്ടാം തീയതി എന്റെ ബർത്ത്ഡാ അതൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവൂല്ല
അതെ ബർത്ത്ഡേക്കാവുമ്പോ ഞാൻ സ്റ്റാസ് ഇടാംവിചാരിച്ചിട്ട് ഫോട്ടക്കെ എടുത്തപ്പോ പർത്ത കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണികുമ്പഴിഞ് കൊമാോട്ട ഇനിയിപ്പോ ആറാം തീയതി എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്
ആ എന്നത്തെപ്പ ചെയ്യാതെ ഇതൊക്കെ വലിയ കാര്യമായിട്ട് കൊണ്ട നടക്കണം
ഇണ്ട രണ്ട പിന്നെ ഇന്തനൊക്കെ മേടിക്കണം ഞാൻ കഴിഞ്ഞ ആ ഞാൻ തന്നെ ഒരു കേക്കണ്ട് മേടിച്ചു എന്നിട്ട് അവിടെ കൊടുത്ത എന്നിട്ട്
അത മാതിരി പറയും ബർത്ത്ഡേ മ്മക്ക് കേൾക്കും മുറിച്ചക്കാ നിങ്ങളെ ബർത്ത്ഡേക്കൊണണം മുറിച്ച എല്ലാ തന്നെ ധാരാളം എന്നറിയാം
എന്റെ ബർത്ത്ഡണ്ട് കേൾക്കുന്നു എന്റെ പുതിയപ്പന്ന് കണ്ട് മുറിച്ചിക്കാണ്ട് പോലണ്ട് ബർത്ത് ചെല്ല ബപ്പി മക്കളും മുറിച്ചിക്കണ്ട് ഞാ കുറഞ്ഞാനെ വേടിച്ചത് ഇതിപ്പൊ എന്തൊരു സർപ്രൈസ ആയത് പക്ഷേ ഞാൻ മുറിക്കുള്ളി സർപ്രൈസ് ആയി പോയത് ന്നായിക്കോട്ടേന്നാ അപ്പം പോകുവാ
ഞാൻ വിളിച്ച പിന്നെ ആ ആയിക്കോട്ടെ